ഹലോ
ഹലോ കേക്കുന്നുണ്ടോ
ആ
കേൾക്കുന്നുണ്ടോ ആ ആഹ എന്തൊക്കെയുണ്ട് വിശേഷം എന്തൊക്കെയുണ്ട് വിശേഷം
എന്നാല വിശേഷം നല്ല വിശേഷം
ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം
ഹലോ
ആ കേക്കുന്നില്ലേ എന്താ വിശേഷം ആ പിന്നെ എന്താ പരിപാടി ഫുഡൊക്കെ കഴിച്ചോ
ആ ഫുഡ് കഴിച്ചു
ഫുഡ് ക്കെ കഴിച്ചോ
ആ കഴിച്ചു
ഏ എന്തേനി സ്പെഷ്യൽ എന്തേ നി
ഇ ഇവിടെ മീനും മീൻ പൊരിച്ചതും
ആ ഇവിടെ അങ്ങനെ തന്നെയാണ് സ്പ
ഇവിടെ മീൻ പൊരിച്ചത് സാമ്പാർ
ആ
പോണ്
ഏ അതൊക്കെ തന്നെല്ലേ ആ ആ ഉം
ഉം
പിന്നെ എന്താ മഴയൊക്കെ ഉണ്ടോ അതിലേ?
ആ ഇതി ഇവിടെക സ്ഥലത്ത് മഴ കൊറവാണ് ന്നാലും ചെറുതായിട്ട്
ഏ ആ ആ ഇവിടെ അങ്ങനെ തന്നെ ഇന്ന് മഴല്ല ഇന്നലെക്കെ നല്ല മഴയായിരുന്നു ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ ഭയങ്കര മഴയായിരുന്നു പിന്നെ
ആ
പിന്നെപ്പന്താ എന്താ വീട്ടിലൊക്കെ ഒക്കെ എല്ലാർക്കും സുഖല്ലേ?
ആ സുഖം തന്നെ
ആ പിന്നെ എന്താ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ട ഫുഡൊ
ഇഷ്ടപ്പെട്ട ഫു ഡ്‌ അങ്ങനെന്നുല്ല ആ ബിരിയാണിയാണ് ഒന്നുകൂടി ഇഷ്
തും ആ എസ് ഇഷ്ടലേ ആ ഇൻക്കും അങ്ങനെ തന്നെ ബിരിയാണിയെക്കെ ഭയങ്കര ഇഷ്ടാണ് ഉണ്ടാക്കാനും ഇഷ്ടാണ് ഉണ്ടാക്കാന് അറിയോ ബിരിയാണിക്കെ ഇണ്ടാക്കാ ഹലോ ബിരിയാണി ഉണ്ടാക്കാൻ അറിയോ ബിരിയാണിയൊക്കെണ്ടാക്കാൻ അറിയോയിക്കാ
ഇണ്ടാക്കാന് ആ അറിയാം കൊറച്ചൊക്കെ ഞാ കൊറച്ചൊക്കെ പഠിച്ച് ട്ടെള്ളൂ
ആ ആആ ഒറ്റക്കൊന്നും ഉണ്ടാക്കൂലല്ലേ
ഒറ്റക്ക് ഒന്നും ഉണ്ടാക്കൂല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോ എല്ലാരും
ആ ആ ആ അങ്ങനെ ഇണ്ടാക്കൂലേ ആ ആ ആ ആ ആ ആ അതന്നേ ഉം പിന്നെ എവ്‌ട്ക്കേ ട്രിപ്പൊക്കെ പോയിന്നോ ഇപ്പ അടുത്തൊക്കെ
ഈ അട്ത്ത് സ്കൂൾ പൂട്ടാലേനിയൊ കൊഴപ്പല്ല്യ ഒരു ട്രിപ്പൊക്ക പോയിനി
ആ ഏ ട്രിപ്പൊക്കെ പോവാൻ ഇഷ്ടല്ലേ നല്ല ഇഷ്ടല്ലേ ട്രിപ്പൊക്കെ പോവാന് ആ ആണോ ഏ ആ ഇപ്പള പിന്നേ പിന്നെ ഒടുക്കും പോവാൻ പറ്റൂലല്ലോ മഴയൊക്കെല്ലേ ഇപ്പം ഇഞ്ഞി എങ്ങട്ടും പോവാനൊന്നും പറ്റൂലല്ലോ
അതെ അവിടെ അവധി കിട്ടീനോ മഴ ആ ട്ട്
ഇല്ല ഇവടെ കിട്ടിട്ടില്ല ഇവടെ ഇപ്പൊ മഴ ഇന്നലെ ഇന്നൊക്കെ നല്ല വെ ഇല്ലല്ലേ ഏ ഇവിടെ ഇന്നലെ ഇന്നൊക്കെ അയിന് നല്ല വെയിലൊക്കെല്ലേ അതോണ്ടയ്താരം ഇന്നൊന്നും അവധിയൊന്നില്ല ഇന്നലയൊക്ക മഴ കണ്ടപ്പം വിചാരിചീനു ഇന്ന് അവധിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിനു പക്ഷെ അവ ഇതൊന്നുംല്ല
ഇവിടെ കഴിനേ തിങ്കളായിച്ച അവധി ദേ ആയിരുന്നു
ആ ആ ആ നാ കണ്ടിരുന്നു പേപ്പറിലൊക്കെ കണ്ടു ചെല ഭാഗത്ത് കൂടെക്കെ മഴ കാരണം അ ഇയാണ് എന്നൊക്കെ പറഞ്ഞു കണ്ടിന്നു പിന്നെ രാത്രിക്ക എന്താ കഴിക്കല്
രാത്രി ചപ്പാത്തിയാണ് ഇവിടെ എല്ലാരും കഴിക്കാറ്
മ് ചപ്പാത്തിക്ക് എന്താ കറിയൊക്ക കറിയൊക്ക ഉണ്ടാക്കിയാണ്ടോ കറിയൊക്ക ഇട്ടിട്ടാണോ കഴിക്കത്
കറി ചെല ദിവസങ്ങള് മീന് എറച്ചി അങ്ങനെയൊക്കെ കി കിട്ടുമ്പോൾ ഉണ്ടാകും അല്ലാത്തീസങ്ങള്ള് മുട്ട മുട്ടാന്റെ ഒര് മീനും ഇറ നല്ല വെലയാണ്
ശരിയാണ് പ്പ എല്ലോട്ത്തും അങ്ങൻ തന്നേണ് ഉ ഇറച്ചി പിന്നെ പെരുന്നാളിന് കൊറച്ച് ഇറച്ചി വീട്ടിൽ കിട്ടിയതുകൊണ്ട് അതേയിറ്റ് അങ്ങനെ പോയി കൊറേ ദിവസം ആ ചിക്കനൊക്കെ ഭയങ്കര വെലേണ് പിന്നെ മീന് ഇപ്പൊ എന്തോ ആ ഇപ്പം മീന് എന്തൊ വേ കിട്ടാനില്ല എന്നൊക്കെ പറയണ്ട് കൊറേ മീൻനൊക്കെ ഭയങ്കര വേലിം ഇന്നൊക്കെ ആയതുകൊണ്ട് കിട്ടാല്ല പിന്നെ പിടെ പിടിക്കണില്ല മീനൊന്നും ഇപ്പൊ പിടിക്കണില്ല ആ ആ ആ ആ അങ്ങനെ മീന് പിടിക്കണില്ല ക്കയിട്ട് കാറ്റൊക്കെ ആയതൊണ്ട് കാറ്റും, മഴയൊക്കെ ആവുമ്പളെ മീൻ പിടുത്തക്കാർക്കൊക്കെ പോവാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞീനു കിട്ടണില്ല മീ വണ്ടിക്കാരം വരുന്നുല്ല ഉം അപ്പൊ പിന്നെ അയിന്റെക്ക ഒരുതുണ്ട് പിന്നെ പിന്നെ മഴ കാരണം എങ്ങോട്ട് എറങ്ങാനും വയ്യല്ലോ വീട്ടിലിങ്ങനെ ഇരിക്കല്ലേ.
നിങ്ങൾ ക്ക് ലോകകപ്പ് ഒക്കെ ഇഷ്ടാണോ? ആ
ആ അതൊക്കെ ഇഷ്ടാണ് ആ ആ ഹത് ഇഷ്ടാണ് പിന്നെ കുട്യോളൊക്കെ വീട്ടില് കുട്ടികളൊക്കെ ഇങ്ങനെ കാണും ഇൻക്ക് പിന്നെ വല്ല്യ താല്പര്യന്നുല്ല കുട്ടിയള അങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാണും എന്റെ മോനൊക്കെ വലിയ മോന ഭയങ്കര ഇഷ്ട്ടാണ് ഉം ഓന് രണ്ടാമത്തെ കുട്ടിക്കൊക്കെ വയങ്കര ഇഷ്ടാ ഓള് ഇങ്ങനെ കാണും ഓള് കാണും അയിന്റെ ഇതൊക്കെ ഇങ്ങനെ പറയണ ഇങ്ങനെ കേൾക്കുംന്നല്ലാണ്ട് ഇനിക്ക അതിനെ പറ്റിയൊന്നും അങ്ങനെ അത്ര അറിയന്നില്ല
ഏ
ഏ നിങ്ങൾ കാണാറുണ്ടൊ അവൊക്കെ
ഞാ എടക്ക് ഫോണ് രാത്രി ആവുമ്പോക്കിന് നെറ്റ് ഫുൾ കജ്ജും കുട്ടിയോളൊക്കെ ഫോൺ കണ്ടാ ഇങ്ങനെ കഴിച്ച
ആ അത് ശരിയാണ് അങ്ങനൊന്ന് ഇണ്ടല്ലോല്ലേ ഫോണ് കണ്ട് കാണ്ട് കുട്യോള് കളിച്ചിരുന്ന് കാണ്ട് അങ്ങനെ കയ്ക്കൊയ് പിന്നെ ഒന്നര ജി ബി ഒക്കെക്കാരം നെറ്റ് ഉണ്ടാവ അപ്പൊ വേം കഴിയും ചെയ്യും ഇവിടെ പറണ്ണാല് ആകൊരു ജിയോ ക്ക് മാത്രണ്ട് റേഞ്ച് ബാക്ക് ള്ള സിമ്മിനൊന്നും റേഞ്ചൂല്ല അപ്പൊ പിന്നെ വല്ലാതെ കാണാനൊന്നും ഇരിക്കാറ് അങ്ങനെ തില്ല കുട്ടികള അങ്ങനെ പറയും കാണണണോ കാ ണോ അങ്ങനെ എന്നോട്ങ്ങെനെ പറയവര് റീചാർജ് ചെയ്ത് തരോ കാണാനാണ്ന്നൊക്കെ ഇങ്ങനെ പറയും ചാർജ് ചെയ്തേരോ കാണാനാണ് ന്നൊക്കെ പറഞ്ഞാണ്ട് അവരങ്ങനെ പറയും
ആ ഇവിടിം അങ്ങനെന്നേണ് റീചാർജ് ചെയ്യാന് അങ്ങനെ
ആ ആ
പക്ഷേഞാൻ കൊടുക്കൂല
ആ ഇപ്പൊ സ്കൂള് തൊറന്നോണ്ട് ലേ എങ്ങോട്ട് പോവാനും പറ്റ്ണില്ലല്ലോ വിരുന്നൊന്നും പോവാനാ പറ്റ്ണ് ല്ലല്ലോ
ഏ അടുത്ത രണ്ടു മാസം കൂടിയൊള്ളു പരീക്ഷയ്ക്ക് രണ്ടു മാസം കൂടി കഴിഞ്ഞാ പരീക്ഷേണ്
ആ ഓണ പരീക്ഷ ലേ ആ ആ ഓണപരീക്ഷക്കെആവാനായല്ല ലേ
ഉം ഇപ്പ തന്നെ ഓണ പരീക്ഷ രണ്ടു മാസം കൂടി ഉള്ളൂ പിന്നെപ്പോ എവിടക്കും പോവാനുംല്ല
പിന്നെ മയെക്കെ അല്ലേ എങ്ങട്ടും പോവാനും തോന്നൂല
അല്ല പെരും മഴയാണ്
ആ ആ ഹാ പിന്നെ ഈ കരന്റ് പോക്ക് ഉണ്ടാകല് ഉണ്ടോ അവിടെ
കറണ്ട് ഓ ഏ ഇവിടെ പിന്നെ ഇൻവേർട്ടർ ഒക്കെ ഇണ്ടായോണ്ട് കുഴപ്പമില്ല ആ അപ്പുറത്തെ വീട്ടിലൊക്കെ പോവും
ആ ആ ആ ആ കറണ്ട്പോകും ഈ സമയത്തൊക്കെ കറണ്ട് വല്ലാണ്ട്- പോവണ്ടല്ലോ കാറ്റുംമഴയൊക്കെ ആയാല് പിന്നെ കരണ്ട് ആണ്ട് പോയാല് ഇവിടെ ക്കെ അങ്ങനെയാണ് ഇവിടെ ഇൻവട്ടർ- റും ഇല്ല കറണ്ട് അങ്ങ് പോയാൽ പിന്നെ കുറേ ദിവസം രണ്ടു ദിവസം ഒക്കെ ആകും ചിൽപ്പംകറണ്ട് വരണമെങ്കില്
ആ ഇവിടെ ആദ്യക്കെ ഇൻവേർട്ടർ- ഇല്ലാത്ത സമയത്തൊക്കെ- കറണ്ട് നല്ലോ പോയിപെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പോവും
ആഇപ്പഅഹ്ഇണ്ടാവുമ്പോ പിന്നെ അറിയില്ലല്ലല്ലേ പോണതൊന്നും ആ ആ ഉ ഇപ്പൊ എന്താ വൈകുന്നേരം എന്തേലും കഴിച്ചോ
ആവൈകുന്നേരം ചായ കുടിച്ചു
ആ ആ ആ എന്തെങ്കിലും സ്നാക്സോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ടോ വീട്ടില്
ആ ഉണ്ണിയപ്പം നെയ്യപ്പം അങ്ങനത്തൊക്കെ ഉണ്ടാക്കാൻ പൂ തിണ്ട് പക്ഷേ ഇണ്ടാക്കാറില്ല
ഏ ഇനിക്കും ഇഷ്ടാണ് അങ്ങനത്തൊക്കെ ചെലപ്പോളൊക്കെ ഉണ്ടാക്കും ചെലപ്പോം പിന്നെ മടിയാണ് മടി പിടിച്ചാവുമ്പോ പിന്നെ അങ്ങനത്തൊന്നും ഉണ്ടാക്കാറില്ല പിന്നെ കടയിന്നൊക്കെ എന്തെങ്കിലൊക്കെ വാങ്ങ കൊണ്ടന്ന് അങ്ങനെയൊക്കെ കഴിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടാണ് അങ്ങനത്തൊക്കെ ഉണ്ടാക്കിയാലൊക്കെ കുട്ടികളൊക്കെ കഴിക്കും കഴിക്കുക ഒക്കെ ചെയ്യും പക്ഷെ മടിയാണ്ഉണ്ടാക്കാനൊക്കെ
ഇവിടെ പിന്നെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടാണ് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടാണ്
ഇഷ്ട്ടം ആണില്ലേ ആഹ് ആ ആ ആ നല്ലതാണ് അങ്ങനത്തെൊക്കെ ബേക്കറി കൈ- ലേറെ നല്ലതാണ് അങ്ങനെ- അതൊക്കെ കഴിക്കണത് ആ
പക്ഷെ രണ്ടാമത്തെ കുട്ടി നല്ല അമിതമായി കഴിക്കും അമിതായി കഴിക്കുണോണ്ടെന്നെ ആ
പിന്നെ ആഹ് ന്നാ പിന്നെ ശരിട്ടോ എന്നാല് പിന്നെ വിളിക്കട്ടോ ആഹ് ആഹ് ആ ഉം